ഹലോ
ഹലോ ഹലോ
ആഹ് കേൾക്കണില്ലേ..
ആഹ കേൾക്ക്ന്ന്ണ്ട്... ഏ കേൾക്കുന്നുണ്ട് ഇതിക് വിളിച്ചിട്ട് ആ് കേക്കണില്ലേ ചോയ്ക്ക.. ആഹ് കേൾക്കണ്ട് വിളിച്ചിട്ട് കിട്ട്ണില്ലാ കൊ.. ആ അങ്ങനെ പറഞ്ഞീന്നു..
ഇ ന്നട്ട് എന്തൊക്കെ ആഹ പണികളൊക്കെ കഴിഞ്ഞോ..
പണികളൊക്കെ കഴിഞ്ഞോ ഓ കഴിഞ്ഞു.. കുളിയൊക്കെ കൈഞ് ആ ഇങ്ങനെ ഇരി ആഹ ആ.. ഇങ്ങളെ പിന്നെ എന്താ പരിപാടി.. പരിപാടി എന്താ ഇനി പ്രത്യേകിച്ചൊന്നുല്ല ഇങ്ങന ഇരിക്കലന്നെ... ആ എന്താ നിങ്ങളെ പാട്
ഏ
എന്താണ് നിങ്ങള് പണിയ കഴിഞ്ഞോ പണക്ക കഴിഞ്ഞോ ഞാനൻ മോന ഇരിക്ക മോന
ആ പോനെ അ ഓർക്കാൻ വേണ്ടീട്ട് ഇങ്ങനെയള്ളതി
ഓൻ നല്ല ചെറുതാണ് ആഹ് തൊണ്ണൂറാവണള്ളൂ ഓ അത്രായിട്ടുള്ളൂല്ലേ
ഉം പിന്നെന്തൊക്കെ ഏർ ആ ഉറങ്ങിയിറതു വരെ
ത് വരെ അപ്പൊ കൊറെേ ആൾക്കാര് വിളിച്ചിട്ട് കിട്ടണില്ലന്ന് പറഞ്ഞേ ഓ എന്താ എന്താ ഇഷ്യൂ നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെ എന്താ
ആഹ എന്താണ അറിയില ആഹ
ഇവിടെ തന്നെയ നി ഡെലിവറി കഴിഞ്ഞിട്ട്ബന്റെ വീട്ട അല്ല ഞ എന്റെ വീട്ടില
ആഹ എപ്പ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ ആ സ്കൂള് തുറന്നപ്പോളേ ഇ വന്നതാ
കേരളം അല്ല സ്കൂള മദ്രസൊക്കെ ആ വല്ിയ കുട്ടികൾ സ്കൂള് തുറന്നപ്പോട്ട വന്നത് മദ്രസല്ലേ വെക്ക ആ മദ്രസ ഉണ്ട് ആ വെക്കേഷൻ ടൈമില ആരുന്നുോ അപ്പൊ മദ്രസക്ക് അവിടന്ന് വന്നു പോയിരുന്നു ഉ എടുത്ത ആ ഒരുപാട് ലോങ്ങല്ല വീട് അപ്പൊ സുഖമാണ്
അങ്ങനെ എന്നിട്ട് എന്തൊക്കെയാ പിന്നെ കല്യാണത്തിനൊക്കെ പോയിന്നോ പരിപാടികളൊക്കെ ഇണ്ടായി
കല്യാണം കഴിഞ്ഞ ആഴ്ച ഒന്നണ്ടായിനനി ഇപ്പോൾ അടുത്ത വച്ചിട്ടുണ്ട് ഇപ്പൊ കുറവാണ് കല്യാണക്കെ മഴയാണ് ക്കെ കഴഞ്ഞ വപ ഇൻക് കൊറേ പരുവടിയാൽ മിസ്സായി ആ ആ മ് അങ്ങനെ പിന്നെന്താണ് കഴിക്കാനൊക്കെ എന്താ കഴിക്കാന് സാധാ ചോറെന്നെ ചിക്കന് ണ്ട് കാബേജ് ഉപ്പേരി ണ്ട് പപ്പടണ്ട് ഒക്കെ ണ്ട് പണിക്കാരുണ്ട് വീട്ട് ട്ടില് ആ വീട്ടിലിപ്പോ എല്ലാരും കുളിയൊക്കെ കഴിഞ്ഞ് കേറിയോ ആ എല്ലാരും ങ്ങനെ കേർന് ഞാൻ കേ പിന്നെ അവിടെ പണിക്കാര ആ കൂട്ടി കൊണ്ടരാൻ പോകും വാണം മൂന്നര ആ ആ മൂന്ന് മണിക്ക് പോണം ന്നാലേ മൂന്നര ആകുമ്പോത്തിന് അവടെ എത്തുള്ളൂ മൂന്നരാകുമ്പോത്തിന് ആ മൂന്നരക്ക് മൂന്നരാകുമ്പോത്തിന് എത്യ മതിയോ ആ അത് മതി ഒറങ്ങി എണീക്കുമ്പോത്തിന് ഒറങ്ങി എണീച്ചാൽ പിന്നെ കരച്ചിലാണ് ന്ന് അപ്പൊ എണീക്കുമ്പോത്ത്ന് എത്തണം ആ മ്മ കുട്ടിയാവേ ആ അതെ പിന്നെ ചെറുത് മൂന്ന് വയസ്സായി ട്ടേള്ളോ അപ്പൊ ഒരു പാവം തോന്നും കൊണ്ടാക്കി പോരുമ്പം ങ്ങളെ മക്കളൊക്കെ അംഗലവാടി പോയിനോ
ല്ല ല്ല
ക്കലില്ല ആ ഏ ആരും പോയിറ്റില്ല
കൊണ്ടേയാക്കിയോ കുട്ടോ പക്ഷെ കുട്ട്യോള് നിക്കൂല നമ്മളെ പിന്നാലെ തെന്നെ
ന്നാ തന്നെ പോരും ആ കരഞ്ഞിട്ട് അപ്പങ്ങട്ടന്നെ കൊണ്ടരും. അതാണ് പ്രശ്നോ ആ ആ പിന്നെ നല്ല ടീച്ചേഴ്സ് പിന്നെ ചെറിയാൾ ഒരിസം ഒറ്റക്ക് ഇങ്ങട്ട് ഇറങ്ങി പോന്നക്ക അങ്ങനവാടിന്ന്. ടെ അടുത്താണോ? ആ എടുത്ത് കൊറച്ചൊക്കെ പോരണ്ട് അങ്ങനൊടി കൊറച്ചൊക്കെ പോവാണ്ട്
ഒരുപാ
ഒരു പത്തിരുപത് മിനിറ്റ് ഒക്കെത് നടക്കാണ്ട്.
ന്നിട്ട അവ ഒറ്റക്ക്ട് വന്നക്ക. അയില് പിന്നെ ഞാൻ കൊണ്ടയാക്കല് മാറ്റി. ഓല്ക്
ഓല് ടീച്ചർമാര് കണ്ടിട്ടോന്നുല്ല ഓ അത് ശെരി, അങ്ങനെ ആക്പോ നമുക്ക് ഇതാണ്. ഇവിടെക്കെ ടീച്ചർമാര് നല്ല ഉഷാരാണ് അതുകൊണ്ട് എങ്ങനെ ആക്കി പോരാ ഇപ്പത്തെ ആ ഇപ്പൊകേറിയ ആൾക്കാര് പുതിയ ആൾക്കാരോട്ടോ ആകോഴപ്പില്ല നല്ലതാ.
അങ്ങനെണ്ടായി അപ്പൊ അയ അങ്ങനെ ഓന്റെ പോക്ക്ന്നിന്നൂന്നാ പറ
ന്നുന്ന പറയ് അഗൽവാടി പോയാല് ഇങ്ങളൊക്കെന്നെ നല്ല ഇതിലുണ്ട് സ്മാർട്ട്ക്ലാസ്റൂമല്ലേ എല്ലാ
ആഹ സൗകര്യണ്ട് കളിക്കാള്ളതു
ക്കാനുള്ളതും പഠിക്കാനുള്ളതും ഒക്കേണ്ട് എല്ലാതും ഉണ്ട് ഞാൻ പറയും മോനൊക്കെ വലുതായ കൊണ്ടയാക്കണം ഇൻഷാ ള്ളാ. ആഹ് പിന്നേ നല്ല ഫുഡാണ് പാല് അയിച്ചേല് ഒരുസ പാല് മുട്ട കടല ഒക്കെ ഉണ്ടല്ലോ ഗവൺമെന്റ് സ്കൂളത്തെ പോലെ ത രണ്ടു ദിവസം ഇണ്ടായിരുന്നല്ലോ പാലി ഇപ്പൊ ഒരു ദിവസള്ളൂ ആ ചൊവ്വാഴ്ച തോന്ന ആഹ പ്പ ഈ കൊറെ സാനങ്ങൾ കൂടുതലലാക്കിക്കുണു. പോഷക സാധനങ്ങൾ, ആ ആ ആ പിന്നെ ഉപ്പുമാവൊന്നും ഉപ്പുമാവൊന്നും കൊടുത്തേക്കണില്ലല്ലോ വീട്ട്ക്ക് ആഹ ഒക്കെ അവിടന്ന് തന്നെ കഴിക്കാതുടങ്ങി പോ ഒക്കെ അങ്ങനെ നിയമം വന്നക്കാണ്. അങ്ങനെ വന്ന ണേക്കല്ലേ കുട്ടിയളെനമ്മളെ ന്നെ ക്കഴിപ്പികണം നിനക്ക്റിയാലോ ആഹ. അതെ അവല് ഒ ഇഡലി ദോശ ഒക്കണ്ടാകും ദോശ
സുഖാണ് പോയിരിക്കാച്ച സുഖാണ്. കോഴിമുട്ട ഇതൊക്കെ ഇണ്ടാവും കുട്ടോൾക്ക്.
ക്ക്നന്ത് കിട്ടീട്ടും കാര്യല്ലല്ലോ? കഴിക്കൂല, ഇരിക്കൂല, കക്കൂല, ആഹ പിന്നെ അവള് കഴിക്കുന്ന് പറഞ്ഞേ ടീച്ചർ വാരി കൊടുക്കണന്ന് പറഞ്ഞേ അത് കഴിക്കുന്ന പറഞ്ഞു അതല്ലേ ആ അതിപ്പോ ഇങ്ങനെ വാരിക്കൊടത്ത്ശീലായി. പിന്നെ ഓല ഇങ്ങനെ പതുക്കെ മാറ്റിെടുത്തോളു എന്തേലുമൊക്കെ പറഞ്ഞ് കൊടുക്കാതൊക്കെ ആ ആ
ഉം അപ്പൊ പിന്നെ ഓന അങ്ങനെ മാറ്റിടുത്തോളും.
നമ്മള അങ്ങനന്തന്നെ ചെയ്തന് ചേലേ കുട്ടിൾക്ക് നമ്മളൊക്കെ ചെയ്ത കൊടുക്കണം. അവർക്ക് എല്ലാ കുട്ടികളും ചെല കുട്ടികൾ ആ അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തോ ഒന്നു ചീലായിട്ടേ ചോറൊക്ക് ക്ക് മോത്ത് വെച്ചക്ക തേക്കും നമ്മള് ഫുഡ് കൊടുക്കല് കഴിഞ്ഞൽ അവരെ കുളിപ്പിച്ച്
കുളിപ്പിച്ച് വേറെ ഡ്രെസ് മാറ്റി ഏ അങ്ങനൊക്ക ചെയ്യണം ആഹ് അങ്ങനെയൊക്കെ ചെയ്തിന്നു. നല്ല ഷമവാണലല്ലേ, നമ്മക്ക് അതന്നല്ലേ പണി നല്ല ക്ഷമവേണല്ലേ നല്ല ക്ഷമവേണം ക്ഷമ ചെറുതായിട്ടൊന്നും പോര. പിന്നെ നമുക്ക് ഒരേ പ്രായം മക്കളല്ലേ നമ്മക്ക് ഒരാളെ തന്നെ നമ്മള് മക്കളെ തന്നെ നമ്മള് നോക്കുമ്പോത്തിന് ഞമ്മക്ക് ഈറ വരില്ലേ അതെ വേഗം കേറും ദേഷ്യം കേറും അവടെ നമ്മള് നമ്മടെ ജോലിയായിട്ട് ഇട്ക്കല്ലേ അതെ പിന്നെ അത് ഇഷ്ടള്ളോലാണല്ലോ അയ് ന് പോവ ആ നമുക്കയ്ന് വെയ്ക്കുല്ല പിന്നെ ഈ ജോലി ഇതിന് ഇഷ്ടള്ളോലാണല്ലോ ഈ ജോലിക്ക് പോവാ കുട്ടികളെ മാനേജ് അവിടെ കുട്ടികളോട് സ്നേഹം വാണം ആ ആ അതെന്നെ അല്ലാത്തോര് ഇതെന്ന് പറഞ്ഞാലേ കുട്ടിയൊള് പോകൂല്ല ഞങ്ങള് ഞാനക്കെ ഇതിന്റെ സമയത്ത് എന്താ പതിമൂന്ന് പതിനാല് കുട്ടികൾ ഉണ്ടായിരുന്നു നല്ല കുട്ടികളുണ്ടല്ലേ ഇവിടൊക്കെ കുറവാ ഏഹ് ഇപ്പൊ കൊറഞ്ഞ് വന്ന്കുണു. ഇപ്പ പിന്നെ ഈ സ്‌കൂളിലൊക്കെ നേർത്ത ചേർത്ത ലാ ആഹ് ആഹ്
മ് കഴിഞ്ഞ രണ്ട്
പിന്ന രണ്ട് മൂന്ന് കൊല്ലമായി ഞാൻ കേറിട്ട് ആപ്പൊക്കെ നല്ല കുട്ടികളുണ്ടായിരുന്നു എല്ലാരും അന്ന് വരുവായിരിക്കും
ആഹ് നമ്മള് ഇങ്ങനെ അത് നാളെ അത് ചെയ്ത് തരാ ഇത് ചെയ്ത
അത് ചെയ്തരാ ഇത് ചെയ്തുതരാന്നൊക്കെ പറയും.
ഇതിലേ കൊടുന്നില്ലേ
മുട്ടായി, കൊടുന്നിലെ, ചോയിച്ചിട്ടൊക്കെയാണ്, വരിക അത്, മുട്ടായി, കൊടുന്നേരം. അങ്ങനെ, ചെയ്യല്ലേ നാളെമ്മക്ക്, ഇങ്ങനെ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ പറയും.
അപ്പോ, ഓല്, ആ, ഒരുരിതില്, നമ്മ നാളെ, എന്ത്, സ്കൂളിലത്തെ, കുട്ടികൾ പറയില്ലേ, നാളെ.
മക്കള്, പറയില്ലേ, നാളെ, ഞങ്ങക്ക്, അങ്ങനെണ്ട്, ഇങ്ങനെണ്ട്, പറയില്ലേ, ഓല്, വിചാരിച്ചു, വരുല്ല. ല ഇത് വര
ആ
മം, ആ കുഴപ്പമില്ല. പിന്നെ, എന്തൊക്കെയാണ് പിന്നെന്താ, കുളി, കഴിഞ്ഞാ
ആ, കഴിഞ്ഞു, കുളി, കഴിഞ്ഞു. ഫുഡ്, കഴിച്ചു വിഷക്കിണണ്ടായിരുന്നു, ഞാൻ ഫുഡ്, കഴിച്ചു.
എല്ലാം, കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഉറങ്ങിയാ, മതിയല്ലോ. അല്ലേ, ഉറങ്ങോ, ഉറങ്ങയില്ലാ, ഇവൻ, ഇനിയിപ്പോ. ഇത്, വരെ, ഉറങ്ങിയിട്ടേണീച്ചു, ഇനീപ്പോ, ഉറങ്ങൂലാ, കൊറച്ച് നേരം, കളിച്ചുനടക്കണ, ടൈമല്ലേ. ഇപ്പൊ, കൊറച്ച്, കഴിഞ്ഞ മോനെ, കൊണ്ടുവരാൻ, പോണം ഏയ്‌, കൊണ്ടുവരാൻ, പോണോ ഇൻങ്ങോട്ട്, വരൂല. ഏ, അലൈ, തരത്തില്, പടിക്കുനൊണ്ട്, ഒരു മോന്, ആ ഏ, ഇന്ന് ലീവാണ്
ഇന്ന് ലീവാടി ഇന്ന് ലീവാ
ഒൻപതും, പത്തിനും ലീവാ.
അ, പണ്ട്, പോ, ആ, അപ്പൊ പോയിട്ട്, കൊണ്ടുവരാൻ പോണം.
കൊണ്ട്, വരാൻ, പോണം, കൊറേ ദൂരം, ഉണ്ടയ് ക്കും കൊറെ, പോവാണ്ടോ, കൊണ്ടുരാന്. ആ, ഓന്, ഇവിടാണ് വാണിയംകുളം, പറഞ്ഞ്. ഉം
അങ്ങനൊക്കെ.
പിന്നെ, വേറെന്താ.
വേറെന്താ, പിന്നെ, ഒരാളൊള്ളൂ, നിങ്ങക്ക്. അല്ല അനക് രണ്ടു ആൾ ഒരാള്, എൽ, കെ, ജിയാണ് ഒരാള്, അംഗൻ, വാടിയില്. വല്ല്യ വിത്യാസം, ഉണ്ടാവില്ലല്ലേ. ചെറിയ, വിത്യാസൊള്ളു ഒന്നേരവയസ്സിന്റെ, വിത്യാസം. രണ്ടും സെയിമെന്നെ മൂത്തച്ചൻക്കൊക്കെ എത്ര മക്കളാ എല്ലാർക്കും രണ്ട് ആ ആ ഒക്കെ ഒക്കെ ഒരു സെയിം എയ്ജെന്നെ
ആ ആ ങ്ങനെ പിന്നെ
ഓരൊക്കെപ്പളാ വെരാ വൈകുന്നേരം ആവുംല്ലേ നാലര ആ നാലരൊക്കെ ആവുമ്പോത്തിനെത്തും ഉം വന്നാ പിന്നെ ആ ഏ അപ്പോത്തിന് കൊണ്ടര്ണം ആ ന്നാ പിന്നെ ഇപ്പെത്തെന്നെ പോണ്ടി വെരില്ലേ ങ്ങക്ക് ഉം ഞാന് രണ്ട് മണി രണ്ട് മണിക്ക് പോണം ബസിനാണോ അല്ല വണ്ടിക്കെന്നെ വണ്ടി ഇവിടെ വീട്ടില് വണ്ടിണ്ട്
ആ
ഡ്രൈവിങ് ആരേലും എടുക്കാൻ പറഞ്ഞിട്ടെ അങ്ങനെ പോ നിനക്ക് ഡ്രൈവിങ് അറിയില്ലേ ഇല്ലല്ല ഞാൻ പഠിച്ചിട്ടില്ല
ഞാൻ വിചാരിച്ചത് പഠിക്കണംന്നൊക്കെ കരുതിയതെന്നെര്ന്നു പക്ഷേ
നടന്നില്ല അപ്പ ഇങ്ങനെ പ്രെഗ്നന്റ് ഒക്കെ ആയപ്പോ പിന്നെ ഇൻട്രസ്റ്റ് ണ്ടോ പഠിക്കാന്
ആ പോണം വണ്ടി ഏതാലും വീട്ടില്ണ്ടല്ലോ
ആ ആ താല്പര്യംണ്ടെങ്കി പഠിക്കും ന്നാ ശെരി ട്ടോ ഓക്കെ ക്കെ ഓക്കെ
ഓക്ക